ഹലോ
ഹലോ
ആഹ് കേൾക്കാമോ
ഓ കേക്കുന്ന്ണ്ട് നമസ്കാരം
ആഹ് നമസ്കാരം എന്തുണ്ട് വിശേഷങ്ങള്
നല്ല വിശേഷാണ് അവിടെ എങ്ങനെണ്ട്
ആ ഇവിടെ സുഖായിട്ട് പോകുന്നു നല്ല വിശേഷം
ഓക്കെ പ്പ മ ക്കെണ്ടോ
ആ ഇന്ന് ഇല്ലല്ല ഒരാഴ്ചയായിട്ട് മഴയേ ഇല്ല നല്ല വെയില് നല്ല കാലാവസ് സ്ഥ മഴയൊക്കെ മാറിയാ മ കാണാം പറയാൻ പറ്റത്തില്ല ചെലപ്പോ ഉടനെ കാണുമായിരിക്കും കാെറച്ചൂസം മഴയുണ്ടെന്ന്ങ്ങനെ വാർത്ത കണ്ടായിരുന്നല്ലോ
ആ ആ വാർത്തയ്ക്ക് ശേഷാണ് തോന്ന്ണു ബടെ
അതെലെലെ പ്പ അങ്ങനെയല്ലേ വാർത്ത പറയുന്നേനെ ഓപ്പോസിറ്റായിട്ടല്ലേ
ആ ആ ഓക്കെ ഞാന് അല്ല അങ്ങാടീക്ക് എറങ്ങിയ താണ്
ആണോ സാധനം വാങ്ങാനാണോ
സാധനം വാങ്ങിക്കാനല്ല മക്കള് സ്കൂൾന്ന് കൂട്ടണം അപ്പൊ അതിന് വേണ്ടിട്ടാണ് ആ കൂട്ടണം കൂട്ടിക്കാെണ്ടരാറാണ് അപ്പൊ അയ്ന് വേണ്ടീട്ടങ്ങനെ ഒറി ക്കെറങ്ങിയതാണ് അപ്പ ആ നേരം കൊണ്ട് സംസ് സാരിക്കാം നമുക്ക് കൊറച്ച് ആൾക്കാരോടൊക്കെ പരി ഇതവാന എന്നുള്ളത്
അതെ അതെ അപ്പ നമ്മളിത്തിരി ഫ്രീയാണല്ലോ കു
അതെ എ ഫ്രണ്ട്സാളോടൊക്കെ സംസാരിക്കാൻ പറ്റിയാെരു ടൈമാണ് അപ്പൊ അങ്ങനെ എറങ്ങിയതാ
അതെയല്ലേ ആ ഹാ ന സുഖവാടാ ഇങ്ങനെ നടന്നാണോ പോകുന്നത് കുട്ടികളെ വിളിക്കാൻ അതോ വണ്ടിക്ക് പോണോ
ച്തര മതി ആ ഇല്ലവല്യ ലിമി വല്യ ദൂരൊന്നുല്ല പത്ത് രൂപ ചാർജേ വരുന്നുള്ളൂ ആ അങ്ങനെ ഇപ്പൊ മഴ അവിടെ ഓ നല്ല റോഡാണ് ഒരു കാെഴപ്പുല്ല ഇല്ല വെള്ളം കെട്ടി കെട്ടിക്കെടക്കുന്നൊന്നുല്ല പക്ഷെ നമുക്ക് മഴക്കാലയി ക്കുമ്പോ എന്താ പറയാ മ റോ ഞങ്ങളെ വീട്ടിലേക്കൊക്കെ വരുന്ന വഴികളൊക്കെ കൊർച്ച് നല്ല റോഡാണെങ്കിൽ പോലും വണ്ടി വര്ല്ല അതായത് റോ ഡ് നല്ലതാണ് പക്ഷെ ന്താ പറയാ ഏ വീതി കൊറവാ
വീതി കൊറ കോൺക്രീറ്റ് ആണോ അതോ ടാറിംഗ് റോഡാണോ
നല്ല വൃത്തിയിട്ട് ടാറിട്ടതന്നെയാണ് പക്ഷെ വൃത്തിയൊക്കെണ്ട് അങ്ങനത്തെ പ്രശ്നല്ല. ഒരു വണ്ടി വന്ന് കഴിഞ്ഞാൽ തെന്നുന്ന പ്രശ്നങ്ങള് അങ്ങനെയൊക്കെ ഇണ്ട്. എറക്കത്തോട്ടായിട്ടാണ്. അപ്പൊ അങ്ങനെ വണ്ടി കിട്ടാൻ പാടാ. അപ്പൊ അത് കൊറച്ച് ച്ച് ദൂരം ഒന്ന് നടക്കണം. അത് മഴക്കാലാവുമ്പോള്ളൊരു ബുദ്ധിമുട് ട്ടുള്ളൂട്ടൊ അത് കഴിഞ്ഞാ കൊഴപ്പല്ല. ആഹ് മഴ പെയ്യുമ്പോൾ, അത് ഇല്ല അവിടെക്കില്ല. പക്ഷെ നമ്മളെ കൊറച്ച് വീടിനപ്പുറങ്ങളൊക്കെയായി
ഓ ഓ അത് തന്നെ. ഇപ്പൊ ഈ മഴക്കാലവായ കാരണം തന്നെ ശ്രദ്ധിച്ചില്ലെങ്കിൽ ഭയങ്കര രോ
അതെ ഓ അതെ നല്ല. കൊ കൊതുവാണ് മെയിനായിട്ട്
അതെ കൊതുക്. ഇപ്പൊത്തന്നെ കണ്ടോ നം, പേര് പറയാൻ പാ പാട ഉള്ള എത്ര രോഗങ്ങള അല്ലേ? അതെ അതെ ഉം. ഒന്നാത്തെ കാര്യോ കൂടുതലും മ്മളീ ശ്രദ്ധിക്കാത്ത കൊണ്ടാ എല്ലായിടത്തും ഇങ്ങനെ ഈ മലിനീകരണ പ്രശ്നങ്ങള് കൂടുതലു ഉണ്ടാവുന്നത്.
ആഹ് ആഹ്
ഒരുപാട് ഓരോ വീടും ഓരോ നാട് ശ്രദ്ധിച്ചാലേ ഇതൊക്കെ മാറത്തോളല്ലേ ഹലോ